ഓഹ്
സ്കൂൾക്കോവ് ണ്ടോ
ആഹ് കേക്കാം കേക്കാം
ഹലോ
മഴയുണ്ടായിരുന്നൊ അവിടെ ഹലോ മഴയുണ്ടായിരുന്നോ അവിടെ ഹലോ മഴയുണ്ടായിരുന്നൊ അവിടെ
ആഹ് ഇവിടെ നല്ല മ അതാ തോന്നണു നെറ്റിന്റെ പ്രശ്നം
മഴയുണ്ടായിരുന്നോ
ആഹ് ഇവിടെ നല്ല മഴയാപ്പോ അതേക്കാരം നെറ്റിന്റെ പ്രശ്നണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ള്ള മഴയാണ്
രാവിലെ മുതലേ മഴയാന്നോ ആഹ് ഇവി നല്ല മഴയാ ഹലോ ഹലോ
ഹലോ
ഹലോ
ആഹ് കേക്കാമോ
ആഹ് പ്പ കേക്കാം
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ഓഹ് പോയോ
ഇല്ലയില്ല
ഇവിടെ നല്ല മഴയാണ് അതിന്റെ അതോണ്ടാ തോന്ന്ണ് റേഞ്ചിന്റെ പ്രശ്ന ആ
ആഹ് ആഹ ആഹ് ഇവിടേം നല്ല മഴയാ രാവിലെ മുതലേ നല്ല മഴയാ
ഇങ്ങളെ അവിടെണ്ടോ നിങ്ങളെ നാട്ടിലുണ്ടോ
ആഹ് നാട്ടില് നല്ല മഴയ
ഇങ്ങനെ പോണോ ഭക്ഷണം കഴിക്കാനായോ
ഇല്ല ഇല്ല ടൈം ആയില്ല ഞാന് ഒമ്പത് മണിയൊക്കെ ആകും കഴിക്കാൻ
ആ വീട്ടിലാരൊക്കെ ഇള്ളത്
പിന്നെ നിങ്ങടെ നിങ്ങൾക്ക് രാത്രിയില് ഫുഡ് എന്തുവാ ചോറാന്നോ അതോ
രാത്രി ചോറ് തന്നെയാണ് ചോറ് തന്നെ ആണ്
ആഹ് ആഹ് ആ ആ
അവിടെ
ഇവിടെ ചോറ്ന്നെയാ ചെല ദിവസങ്ങളില് നമ്മള് വല്ലൊക്കെ എടുക്കും ഇന്ന് ഉച്ചക്ക് എന്തുവാരുന്നു സ്പെഷ്യല്
ഉച്ചക്ക് സ്പെഷ്യൽന്ന് ചോയിച്ചാൽ മുരിങ്ങന്റെല്ല തൊരൻണ്ടായിരുന്നു വെള്ളരി കറിണ്ടായിരുന്നു മീൻ ഹലോ എടക്കേട്ക്ക് ബ്ലോക്ക് ആവ്ണ്ട് ഫോൺ
ആ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു നെറ്റിന്റെ കൊഴപ്പം വല്ലായിരിക്കും പിന്നെ വെക്കേഷൻ എവിടെങ്കിലും പോയായിരുന്നോ ഹലോ ഹലോ